ആഹ് അതെ കേൾക്കിൽ ആഹ് കേക്ക്ണ്ട് എന്താ വിശേഷം ആ
സുഖം സുഖം കയ്യ് കുടുങ്ങി വാതിൽന്റുള്ളില്
ആ കരുതണ്ടേ
ഉം
ശ്രദ് ശ്രദ്ധിക്കണ്ടേ
ആഹ്
അവനവന്റെ ശരീരം അവനവൻ തന്നെ ശ്രദ്ധിക്കണം എന്തെങ്കിലും പറ്റിയിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യല്ല
അതെ ഓർമ്മല്ല നല്ല വേദനുണ്ട് ഉം
ആ എന്തെങ്കിലും പറ്റിയാവലിട്ട് പിന്നെ അല്ലോ പറ്റിയല്ലോ എന്നറഞ്ഞിട്ടു കാര്യല്ല
ആഹ് ഉം
അം വേദനയും സഹിക്കണം പിന്നെപ്പ പ എന്ത് പറ്റിയ പിന്നെ പൈസ നല്ലോം പൈസേം വേണം
എന്താ അവരാ ആസ്പത്രിയിൽ പോയാ എത്ര ചെലവാല്ലേ
ഏഹ് ഹോസ്പിറ്റലിലൊക്കെ ഭയങ്കര ചെലവന്നെ ഇനി ഇപ്പൊ ഒരു ഗവൺമെന്റ് ആശുപത്രില്
ഇ ഞമ്മള് ചീട്ടെടുക്കാനൊന്നും ഇപ്പൊ കുട്ടികക്കൊന്നും ചീട്ടെടുക്കാൻ പൈസ വേണ്ട പിന്നെ പ്രൈവറ്റിലൊക്കെ പോയാല് നല്ലൊരു സംഖ്യ വേണം
എങ്ങനായാലും അത്യാവശ്യം കുറച്ച് പൈസ വേണം
ആഹ്
എന്താ പിന്നെ വർത്താനൊക്കെ എന്താ സുഖല്ലേ
സുഖാണ് കൊയപ്പൊന്നുല്ല
ഉം എന്താ ചെയ്യണേ ഏഹ്
മായൊക്കൊണ്ടോ ചോയ്ക്കാ
മയ ഇന്ന് നല്ല മായന്നെനി ഇപ്പല്ല ഇപ്പ ചോർന്നാണ്
ഉം
ഉം ഫുഡൊക്കെ കഴിച്ചോ ഇല്ല ഇല്ല കയ്ക്കണം
ഉം ഞാനും കഴിച്ചില്ല
കു കുറച്ച് കഴിച്ച് ഒരു മൂന്ന് പത്തിരി ഇണ്ടേന് അടുക്കളേ ഉമ്മ രാ രാ ഉമ്മ രാവിലെ ഇണ്ടാക്കിച്ചതാ
ആഹ്
അപ്പൊ കൊ ഇറച്ചിക്കറി ഇണ്ടേനി ഉരുളക്കിയങ്ങിട്ട് വച്ചേ
രാത്രി ഒന്നും കൂടുതല് ഭക്ഷണം കഴിക്കരുത് ഇതേപോലെ ഭക്ഷണം കഴിച്ച ഉടനെ ഉറങ്ങരുത് ആ ഒക്കെ ദഹിപ്പിക്കണെങ്കിലേ നമ്മള ശരീരത്തിന്
മൂന്ന് മണിക്കൂറ് മുന്നേ ഭക്ഷണം കഴിക്കണന്ന കിടക്കുന്നതിൻ്റെ ഉം
മറ്റെ നമ്മള് തിന്ന് കിടന്നാല് ഭയങ്കര എടങ്ങേറാ
അങ്ങനെ
അതൊക്കെ ദഹിപ്പിക്കണ്ടേ
ഉം
മ് അങ്ങനെക്കന്നെ ഇപ്പൊ അത്രേ ആൾക്കാ അറ്റാക്കൊക്കെ വരുന്നേ എല്ലാവരും ഫാസ്റ്റ് ഫുഡൊക്കെ തിന്ന് അങ്ങനെണ്ട് കിടക്കും
ആരാപ്പോ അങ്ങനെയൊക്കെ നോക്കാ
ആഹ് അങ്ങനെന്നും നോക്കൂല ശരീരം നോക്കണം അല്ലെങ്കിലാണ് അസുഖങ്ങള് കൂടാ ശരീരം നോക്കാഞ്ഞാലെയ് പല അസുഖങ്ങളും ഉണ്ടാവും അതേപോലെ ഫാസ്റ്റ് ഫുഡ് കഴിക്ക കളർ ഫുഡ് പല ജെൻസ് ഫുഡ് ഇപ്പൊ എന്തൊക്കെ ഫുഡുകള് അതൊ ഒക്കെ വാങ്ങി ഇങ്ങനെ കഴിക്കവം യാതോരു തുല്ലാതെ പൊറാട്ടൊക്കെ എന്തു പോലെ കഴിക്ക്ണോലുണ്ട്
എക്സസൈസുകളൊക്കെ കൊറവു ആണല്ലോ ഇപ്പം
ഞാൻ പൊറോട്ടക്കെ എപ്പളും തിന്ന്ണതാ കാരണം സ്കൂളിന്ന് എടക്കെടക്ക് കൂടുതലും തിന്നല് പൊറാട്ടെ ഉം ഞാൻ പിന്നെ അതന്നെ എക്സസ് എപ്പളേലും എന്തേലൊക്കെയ് കൊറച്ച് ചെറുതായിട്ടെയ്. അധികൊന്നും ചെയ്യൂല്ല
ഉം
അധികൊന്നും ചെയ്യാൻ കയ്യൂല
ആഹ് ഞാന്ന് വീട്ടിലന്നേനി ഓരോ പണീല് പ്രാവ്കള്ണ്ട് അപ്പോ എല്ലാം കൂടിൻ്റെ മോളിലൊക്കെ ഷീറ്റ് ഇടലും മഴായിട്ടൊരു വൃത്തിയുല്ല വാർപ്പിന്റെ മോളിലെയ് പ്രാവിനെ വളർത്ത്ണ്ട്
ആഹ് അത് പ്രാവേൾത് അങ്ങനെന്നെ മഴക്കാലായാ ഒരു വൃത്തി ഇണ്ടാവുല്ല വേനൽന് വേ വേ വേനലിനൊരു പ്രശ്നുണ്ടാവുലാണും
ആഹ്
ലീവായിട്ട് ഇണ്ടായാ രസാണ്
അയിന്റെ മോള് കൂടെക്കെ ഷീറ്റ് ഇട്ണ പണിയേനി കൊറച്ച് റിസ്ക്കാണ് ആ പണി ഒക്കെ പിന്നെപ്പം ചെയ് യ്യല്ലാതെ നിർവാഹല്ല ഏതായാലും പോയി റ്റിലേ കുട്ടിയേൾക്ക് ഭയങ്കര ഇഷ്ടാണ് പ്രാവൊക്കെ
ആഹ് കുട്ടിയേളെ ഇഷ്ടത്തിന്നന്നെ പോറ്റാ ലെ
ആഹ്
ഇങ്ങക്ക് താല്പര്യല്ല
ഇൻക്ക് താല്പര്യം കൊറവാണ് പിന്നെപ്പൊ എന്താപ്പൊ ചെയ്യ്ണ് മക്കളെ വല്ല ഇഷ് ഇഷ്ടത്തിന് ഇങ്ങനെ പറയുമ്പഞ്ഞ് നമ്മളെതിര് നിക്കണ്ടല്ലോ മക്കള് കൊറച്ചേരൊക്കൊന്ന് ടി വിമ്മന്നും ഫോണുമ്മന്നൊന്ന് വിട്ട് നിക്കലും അയ്ക്കോട്ടെ
ആഹ് അങ്ങനെ
ഉം
അഹ് ആഹ് അത് പറ്റും അത് നല്ല പരിപാടിയാ
ഉം
അയിന് പ്രാവിനിപ്പം ഡിമാന്റ്ണ്ടയ്ന്
ആഹ് ഇപ്പം വല്ല്യ കൊയപ്പല്ല
പൊതുവെ മയ ഇഞ്ഞില്ലേ ഈ മഴേണ്ട് കഴിയണം അപ്പണ്ടാവും ഡിമാൻഡ്
അങ്ങ് മഴേത്ത് പല അസുഖങ്ങളും ഉണ്ടാവും പിന്നെ ഈ മൃഗങ്ങളിം
ഇതൊക്കെ നോക്കാനും ഒക്കെ പണിയല്ലേ മഴങ്ങനെ പെയ്യുമ്പം ക്ക് ഭക്ഷണം കൊടുക്കാനും ഒക്കെ നല്ല സ്ഥലും ഇതൊക്കെ വേണ്ടേ നനയാത്ത സ്ഥലും പൊറമെ വി വിടാനും പേടിയാണ്
ആഹ്
ഉം ഉം
അത് മയക്കാലയാ മ ഏയ് അല്ലല്ല മയക്കാലായാ പിന്നെ അതെന്നെണ് പ്രശ്നം.
ഉം
പ്രാവൾത്ത് ഒര് വൃത്തിണ്ടാവൂല്ല ഒരു പ്രത്യേക മണ്യെയ്ക്കും.
ആഹ് വൃത്തില്ല ഒരു വൃത്ത്യൂല്ല. ഉം
മായക്കാലല്ലേ നല്ല രസം പറക്ക്ണെ കാണാ നല്ല രസാ.
ആഹ്
പോലേ
അന്ന്ട്ട് ക്ലാസ്സ് പോവല്ലേ
ഞാൻ ക്ലാസ്സിലാ ഞാൻ പ്ലസ് ടൂ ആണ്.
ആഹ് വീട്ടിലാരെക്കെള്ളേ?
ഇന്ന് ക്ലാസ്സില്ലേനി. ഏഹ്?
വീട്ടില്ലാരെക്കെള്ളേ?
ഉമ്മ, ഇപ്പ, അനിയൻ, അനിയത്തി, ഞാന് ഞങ്ങള് അഞ്ചാളാ.
ആഹ് ആഹ്
ഉം
ഉം കൊയപ്പൊന്നുല്ലേയ്കുലേ ആര്ക്കും?
ഏയ് കൊയപ്പോന്നുല്ല അവടെ അന്ന് മഴണ്ടേന്യോ?
മഴ ആഹ് ഇണ്ടേനി ഇന്നൊക്കെ മഴന്നേനി. അയ്ന്റെടേല് കൊർച്ചേരൊക്കൊരു വെയിലുണ്ട്.
ആഹ് ഇവട്യങ്ങനെ നേനി അല്ല മഴേനിവടെ. എടക്ക് എടക്കട് പെയ്യും പിന്നണ്ട് കൊറയും.
പൊതുവേ മഴ കൊറവന്നെടാ എന്താച്ചാ ഓരോ സ്ഥല്ത്ത് പർഞ്ഞെക ഇല്ലേ വെള്ളം വെള്ളോക്കെ നല്ല കൊറവ്ണ്ട്ന്ന്.
ഉം മഴക്ക് ആവ്ണല്ലോ ആവ്ണല്ലൊള്ളൂ ടൈംമായില്ലല്ലോ.
ഈ സമയത്തൊക്കെ നല്ല മഴന്റെ ടൈമാ. എല്ലാ വർഷത്തിനേക്കാളും ഈ വർഷം പറ്റ കൊറവാ
ഈ വാ ഈ മാസം മുതലല്ലേ തൊടങ്ങാ.
ജൂണില്
ഇതേതാ മാസം ആനെ ജൂ ആ ജൂണ് കഴിഞ്ഞില്ലേ.
ആഹ്
ഉം
പിന്നെന്താ ഉം എന്തെങ്കിലും ഏർപ്പാടൊക്കെ ചെയ്യല്ണ്ടോ?
ഒര് ഏർപ്പാടുല്ല എന്തേർപ്പാട് ക്ലാസ് പോവാ വെരാ അതെന്നൊള്ളു ഏയ് അങ്ങൻത്തൊന്നുല്ല. ഏഹ് ഇല്ല ല്ല ല്ല അതൊന്നുതരെ പോയോക്കില്ല.
അടിക്കാലോ
ഉം ഫുഡടിക്കാ പണിട്ക്കെണ്ട്യരും.
ഉം
ഏഹ് ങ്ങക്ക് പണി എടുക്കാതെ ഫുഡ് അടിക്കണ ഇഷ്ടം
ഏഹ് അത് പിന്നെ എല്ലാർക്കും അങ്ങനതന്നല്ലേ ഇഷ്ടം ഏ അത് അതുകൊണ്ടൊന്നല്ല പൊതുവെഒര് കേറ്ററിങ്ങിന് പൊതുവെ ഇതുവരെ പോയി നോക്കിയില്ല
വീട്ടിൽ സഹായിക്കലുണ്ട് ഉമ്മനയും ഉപ്പനെയൊക്കെ സഹായിക്കുവോ
സഹായിക്കുവേക്ക ഇപ്പ കമ്മിയാണ് ഇപ്പൊ ഒരാളെയും സഹായിക്കലില്ല എന്താ അറിയില്ല അങ്ങനെ ആയി പോയി
എന്താ സഹായിക്കാനുള്ള മനസ്സൊന്നുല്ലേ
മനസ്സുണ്ട് പക്ഷെ എന്തോ ശരീരംങ്ങട് സമ്മയിക്കില്ല മ എന്തൊക്കെ ഒരുക് മടിയാണ് അതാണ് പ്രശ്നം പെരുമടിയ
ആഹ് ആഹ് മടി വെ ച്ച് മാറ്റി വെച്ചിട്ട് സഹായിക്ക് ഉപ്പാനേം ഇമ്മനൊക്കെ ഒന്ന് സഹായിച്ചു കൊടുക്കെ
ഉം
ഏഹ്
ആഹ്
അതൊക്കെല്ലേ അവനവന്റെ വിജയത്തിന്റെ പിന്നില് മാതാപിതാക്കളല്ലേ അപ്പ അക്ക് കഴിയുന്ന പണി കഴിയൂന്ന പോലെ ഒക്കെ ഓലെ സഹായിക്കണ്ടേ
ശരിആണ് പക്ഷെ എന്താ ചെയ്യും ഒരിതില്ലാഞ്ഞാല്
അനക്ക് ആരാവണംന്ന ആഗ്രഹം എന്ത് ജോലി ചെയ്യണം എന്ന ആഗ്രഹം
അങ്ങനെ ഒന്നും ഇതുവരെ തീരുമാനിച്ചിട്ടില്ല
ഉം അവനാനൊരു തീരുമാനം വേണം എന്നാലല്ലേ വാശി വരുള്ളൂ നമ്മൾക്ക് ആരാവണംമെന്ന് ഞമ്മളെ മനസ്സിലൊരാഗ്രഹം വേണം എന്നാലേ ഓൽ വിജയിക്കുള്ളൂ അപ്പൾ അത് നേടണംന്ന് കരുതിയിട്ട് നമ്മൾ അതിനനുസരിച്ച് വർക്ക് ചെയ്യും അപ്പളേ നമ്മള് വിജയിക്കുള്ളൂ
ആഹ് ആഹ് ആഹ്
ഉം രാത്രി എന്താ ഫുഡ് കഴിക്കല്
രാത്രി എന്താ സാധാ ചോറ് കഴിക്കും
ആഹ് ചോറന്നെയ രാത്രി ഉണ്ടാവല്
ഏഹ് അതന്നെയ ഇണ്ട് അ അതന്നെയ ഉണ്ടാവല്
രാവിലെ
രാവിലത്ത അമ്മ ഓരോന്ന് ഇണ്ടാക്കും അതൊക്കെ എന്താ അങ്ങനെ ഒന്നും പറയാൻ കഴിയൂല ഇമ്മ പലതും ഇണ്ടാക്കും
ചായയും കടിയൊക്കെ കുടിച്ചീനിയോ
വൈകുന്നേരം ആഹ് ചായ കുടിച്
ഉം ന്ത കടി
കടി ഇന്ന് വേകുന്നരം ചായക്ക് ഒരു കടിയില്ലേനി
ഏഹ്
ഇന്ന് വൈകുന്നരം ചായക്കൊരു കടിയില്ലേനീ എന്തുംഇല്ല ഒരു കടിയില്ല
ആഹ് ഒന്നുല്ലാഞ്ഞെ
ഒന്നുവില്ലേനി ഇങ്ങളെന്ത് ചായക്കെന്താ സ്പെഷ്യൽ എന്താ ഉണ്ടാക്കീന്യോ?
ങേഹ്?
ചായക്ക് സ്പെഷ്യൽ എന്തോ ഉണ്ടാക്കീന്യോ?
ഞാൻ പായസം ഇണ്ടാക്കീനി.
ഏഹ് ആഹ് അഹ് ആഹ് അത് മതിയല്ലൊ ല്ലേ.
ഉം
ഉം ഇന്നാ ശരിട്ടോ ഇൻക്ക് വേറൊരു കോള് വര്ണ്ട്.
ആഹ് ഇന്നാ ഓ